ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണണ്ട് എന്തെക്യാ വർത്താനം
സുഖം അവിടെയോ
ആഹ് ഇവിടെം സുഖം മയണ്ടോ അവടെ
ഇല്ല നല്ല വെയിലാണ്
ഏഹ് ന്ന് വടെ നല്ലൊരു മയ പെയ്ത് ഇപ്പ വെയില് വരുന്നുണ്ട് കൊറേ ദൊവസത്തിനേഷ മയന്നെ ഏഹ്
ഏഹ്
ആഹ് പിന്നെ ഭക്ഷണക്കായോ
ഇല്ല നോമ്പല്ലേ
ആഹ് ഇവടിം നോമ്പാ കുട്ടേക്ക് വേ വേറെ ആരുണ്ടാവുല്ലേ വീട്ടില്
ആഹ് ഞാനും ഹസ്ബന്റും നോറ്റ്ണ് മോളന്ന് തോൽപ്പിച്ചില്ല
പിന്നെ
എന്താ സ്പെഷ്യൽ ണ്ടാക്ക്ണേ
ഇന്നിപ്പോ ഇത്താത്തിം അളിയനും മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോ എഹ് എറച്ചി ചോറും ഉണ്ടാക്കാർഞ്ഞ് പൊറാട്ട വാങ്ങേം ചെയ്യാ കൊർച്ച് ചപ്പാത്തിയും ആക്കാന്നർഞ്ഞ് മീന് കറിയും വെക്കാന്നർഞ്ഞ് അല്ലല്ല എറച്ചി ചോറ്ന്ന് പറിണത് സാധാ ചോറിന്റെ അരി ഇല്ലെ ഹ് പൊന്ന്യരി ഒക്കെണ്ടാവുലേ അതും ആഹ് സാധാ ചോറ് വെക്കുന്ന അരി കൊണ്ട് അല്ലല്ല സാധാ ചോറ് വെക്കുന്ന അരി വെറും ചോറ് വെക്കുന്ന അരി ഇല്ലേ ആഹ് ആ അരിയോണ്ട് ചോറ്ണ്ടാക്കുന്നത് ഇറച്ചിയൊക്കെ ഇട്ടിട്ട് മസാല ചോറ് ഉണ്ടാക്കുന്നത്
ഏയ് അതല്ല അപ്പൊ അതിക്കന്താ ആദ്യം ചോറ് വെന്തിട്ടാണോ അം മ്മള് എറച്ചിഇടുന്നത് അതോ ഒപ്പം മിക്സ്
അത് ഏ പൽ എർ ചിക്കനാണ്
ആഹ്
ചിക്കനിട്ടിട്ടാണ് വെക്കുന്നത്
ആഹ്
ഞമ്മള് എങ്ങനെച്ചാ ആദ്യം ചിക്കൻ പൊരിയ്ക്കും ആ എണ്ണേ തന്നെ കൊറച്ച് തോന്നെ എണ്ണൊയ്ച്ചിട്ട് ചി ക്കൻ പൊരിച്ചിട്ട് ആ എണ്ണേല് വെളിച്ചെണ്ണ ഏ ഉള്ളിയൊക്കെ ഇട്ട്കൊട്ക്കും ഉള്ളി വാട്ടും ഉള്ളി വാടി വരുമ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കും തത് അതും ഒന്ന് ഇട്ടിട്ട് മൂപ്പിക്കും എന്നിട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും എന്നിട്ട് ഒക്കെ വാടി വരുമ്പോ അതിലേക്ക് വാണ്ട വാണ്ടുന്ന മസാലപ്പൊടികൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഗര മസാല ചിക്കൻ മസാല ബിരിയാണി മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോണൊന്നും വായി കിട്ട് വരുമ്പോ നല്ലെരു മണൊക്കെ വരുന്ന സമയ വെള്ള ഒഴിച്ച് കൊടുക്കും ചോറിന്റെ അരിക്ക് പാക ആയ വെള്ളം ഒഴിച്ചൊടുക്കും ചോറിന്റെ അരി അത് തിളച്ചു വരുമ്പോ ചോറിന്റെ അരിയും കേട്ടു കൊടുക്കും ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ചോറിന്റെ അരിം കൈകിട്ട് കൊടുക്കും അതിലേക്ക് ഇറച്ചി പൊരിച്ചത് ഒന്ന് രണ്ട് കഷ പിന്നെ ഇട്ട് കൊടുക്ക പിന്നെ വെള്ളൊക്കെ വറ്റി വരുമ്പോ അയിലേക്അങ്ങ് ഇട്ട് നന്നായിട്ട് ഇളക്കിയാല് വെള്ളമൊക്കെ വറ്റി വന്നാ നല്ല ടേസ്റ്റ് ആയിക്കും സമ്മന്തിയോ അല്ല അച്ചാറൊക്കെ ഉണ്ടങ്കിൽ ഏഹ് നമ്മൾ ഇവിടെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം ഇറച്ചി ചോറ് ഇറച്ചി ചോറ്ന്നാ ചിക്കനോണ്ടാ ഉണ്ടാക്ക അതികം ബീഫ് ഇട്ടിട്ടും ഉണ്ടാക്കും ആഹ് ഉം ആഹ് നല്ല ടേസ്റ്റ് ആഹ് ചപ്പാത്തി മീൻ കറി പിന്നെ വേണ പൊറാട്ടേ വാങ്ങാ പറഞ്ഞു
ആഹ് ആഹ്
ഉം പിന്നെ എന്തൊക്കെയാ അവിടെ എന്താ നോബർക്കാന്
ഞാന് ഇഞ്ഞ് പൊറാട്ട കൊണ്ടുവരാൻ പറയണം എനിക്ക് കയ്യ ഇവിടുന്ന് നീക്കാൻ ച്ചതന്നെയ്യ ഒന്നാത് വാട്ടി
ആഹ്
അവൂലാച്ചി
ആപ്പൊക്കെ കറിയോ
കറി ചിക്കൻ എടാ ഞാൻ വെള്ളത്തിട്ടച്ചിണ് ഞാൻ നീച്ചുമ്പത്തിനൊക്കെ അത് ശെരി ആയിക്കോളും
ഉണ്ടാക്കുന്നുണ്ടാകുല അല്ലെ
ആഹ് ഇല്ല എനിക് ആവൂല ഇപ്പൊ ഒന്നിനും വയ്യ ഇന്ന് നല്ല ക്ഷീണണ്ട് ഇന്നലെ ഒന്നും അത്ര തോന്നിയില്ലേനി
ഏഹ് വേറെ എന്താ നിങ്ങളും കുട്ടിയും ഹസ്ബൻഡും മാത്രള്ളോ
ആഹ് ഞാനും രണ്ട് മക്കളുണ്ട് വലുത് ഏഴിലും ചെറുത് രണ്ടിലും ഇല്ല ചെറുത് മോനാ
ആഹ് മോനാ
അപ്പൊ വലുതിന് ഇന്നലെ ചെറിയൊരു പനി ഉണ്ടായിന് അപ്പൊ ഞാന് ഇന്ന് നോൽപ്പിച്ചില അല്ലെങ്കിൽ ഓള് ഇന്റെപ്പോ ഇപ്പ നോൽക്കൽണ്ട് എല്ലാസുന്നത്തു നോമ്പും നോൽക്കലുണ്ട്
ഏഹ് ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെയാണ്
പിന്നെ എന്താ അവിടെ ആരൊക്കെള്ളത്
ഇവിടെ ഞാനിപ്പ ഇന്റെ വീട്ടിലാ ഉള്ളത് അപ്പ ഇവിടെ ഉമ്മ ഉപ്പ അനിയത്തിയളുണ്ട് പിന്നെ ഇക്കാക്ക ഇക്കാക്കന്റെ വൈഫ്
ഓഹ് അപ്പൊ ഹസ്ബന്റിന്റെ എന്നെ വന്ന്
ഞാൻപ്പോ കൊറച്ചു ദിവസമായി തിങ്കളാഴ്ച പോവും ഉം ഇല്ലാ മക്കളില്ല
ആഹ്
ഉം പിന്നെ വേറെ എന്ത് എന്ത് ചൂ ചൂടുണ്ടോ
ചൂട് ഇന്ന് ആഹ് ചൂടന്നേണ് ഇന്ന്
ആഹ് മഴ കുറഞ്ഞപ്പോ ചൂടും തൊടങ്ങിയല്ലോ
ഇപ്പ ഞാൻ അലക്കിയിട്ടൊന്നുമില്ല അപ്പൊ നല്ല വെയിലും അപ്പൊ ഇങ്ങനെ സമാധാനക്കേടു ഉണ്ട്
ആഹ് അങ്ങനെ മയയിപ്പൊ കൊറേ ദിവസായി മഴയൊന്നും ഇല്ല ഇന്നലെയൊക്കെ ചെറിയ മയ ചെറുത് തര ഒന്ന് തണുക്കാനു കൂടെയില്ല ഇത്രയും ചെറിയ മയ പക്ഷേ ഇന്ന്
പ്പൊ ഫുള്ളാണ്ട് വെയിലയ്
ആഹ് അങ്ങനെ ആയിരിക്കുംണ്ടാവ്ക ഇന്നിപ്പൊ രാ വിലെ മുതല് നല്ല മയേരുന്നു എത്രയോ ദിവസത്തിന് ശേഷ ഇങ്ങനെ മയ പെയ്തത്
ആഹ്
നല്ല മയ പെയ്തു പക്ഷേ ഇപ്പൊ ചൂടെടുക്കുന്നുണ്ട് മയയൊക്കെ പോയി
ആഹ്
ഉം പിന്നെ വെറെന്തൊക്കെ
അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കലൊന്നുല്ല എന്തേ ഉണ്ടെങ്കി ഇങ്ങനെ കൊണ്ടുവരലാണ് പൊരികളൊക്കെ ഉം
പോയി കഴിക്കോ പുറത്തൊക്കെ പോയി കഴിക്കോ
ഇല്ല ഇല്ല അങ്ങനെ പൊർത്തു പോയിക്കല്ല ഇങ്ങോട്ട് കൊണ്ടു വര്ല്ലാ ആഹ് ഇങ്ങട്ട് കൊണ്ടുവര്ല്ല അങ്ങനെ ഏ പുറത്തങ്ങനെ പോയി കഴിക്കലില്ല
ഏഹ് ക ടൂറൊന്നും പോവൂലേ
ടൂറൊക്കെ പൊതുവേ കൊറവന്നേണ് ബീച്ചിലൊക്കെ പോവാന്നല്ലാതെ ഉം
പിന്നെ ങ്ങള് വീട്ടില് പോക്കില്ലേ
വീട്ടിലിപ്പ പെരുന്നാക്കാ ആ നാലീസം ലീവില്ലേരുന്നോ അപ്പാ പോയതാ
ആഹ് അങ്ങനെ
ഇപ്പൊ മദ്രസല്ലേ ഇപ്പ ന്നും നാളെ ഇന്നലെക്കെ ഒയിവുണ്ട് പക്ഷേ അതിനിപ്പോ നമ്മക് ക്ക് വീട് അടച്ചിട്ട് പോകുന്ന ഇവിടം മ്മാക്ക് ഇഷ്ടണ്ടാവൂലാ ആഹ് സ്വന്തം വീടാകുമ്പോ ഉമ്മാറയും അടച്ചിട്ട് പോണ്ടാറയും നല്ല ദിവസായിട്ട് അറിഞ്ഞാണ്ട്
ആഹ് ആഹ്
പിന്നെ
പിന്നെന്താ
വേറെ എന്തക്കെ ചക്കേം മാങ്ങെക്കെണ്ടാവിടെ
ഓ ഉണ്ട് ഇപ്പൊ ഒരുവിധം തീർ ഇല്ലേ മാങ്ങ തീർന്ന് ചക്ക തീരൽ തൊടങ്ങി തീര തൊടങ്ങി ഇനിയിപ്പം അടുത്ത കൊല്ലോം നോക്കിയാ മതി
ആഹ് അതെ വാങ്ങാൻ ഇപ്പൊ പൊറത്തുന്ന് വാങ്ങാൻ കിട്ടും
ആഹ് അതിട്ടും അയിനൊക്കെ നല്ല വിലയും കൊടുക്കേണ്ടി വരും
അതെ നല്ല വെലയുണ്ടാവും
ആഹ്
പിന്നെ ചക്ക കൊണ്ട് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുവോ
ഓ ഉണ്ടാക്കലൊക്കെ ഇണ്ട്
ഏഹ് ചക്ക പൊരിക്കോ ഇങ്ങള്
ഇല്ല ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത് നോക്കിട്ട്ല്ല
ഏഹ്
അല്ലാരും പറയുന്നക്കാം നീളത്തിലരിഞ്ഞ് കി രൂപ്പിലൊക്കെ ഇങ്ങനെ കാ
ആഹ് നീളത്തിലാണെങ്കി അത് നമ്മള് എടക്കപ്പ്ളോ വെച്ച്ക്ക എപ്പോളൊന്നുല്ല ചക്കവിട പ്പൊളും ഉണ്ട് തീർന്നിട്ടൊന്നുല്ല ഉം മാങ്ങയ്
നാണ് തിന്നാനൊക്കെ
ആഹ് കൂട്ടാം വെച്ചാ നല്ല ടേസ്റ്റാ
എനിക്ക് നല്ല ഇറച്ചിക്കറി ഒക്കെ ഉണ്ടായ എന്തോരു ടേസ്റ്റാ
ഇറച്ചിക്കറിനേക്കായ് ടേസ്റ്റ് മീന്റെ കറിയാന്ന് തോന്ന്ന്ന് ചക്കക്കൂട്ടാല്ലേ ആഹ്
അദ് ട്ടെസ്
നിങ്ങ ളുണ്ടാക്കലില്ലേ
ആഹ് ഇണ്ടാക്കല്ണ്ട്
ഉം ഉം ഇവിടപ്പ കൊറേ ആയി ഇണ്ടാക്കാത്ത ഉമ്മ ങ്ങനെ പറയുന്നുണ്ട് ഇണ്ട ണം നേരില്ലട്ടോ പറിച്ചുണ്ടാക്കണം കൊറെണ്ട് ചക്ക കുറേ ഉണ്ട് ഇടെ
ആഹ്
പക്ഷെ ഇപ്പ മഴ തുടങ്ങിയതൊണ്ട് പഴുത്ത ചക്ക അതിന്റെ ടേസ്റ്റ് ഉണ്ടാവൂല്ല
ഇല്ലല്ല വെള്ളം കുടിക്കുവ
ചുവും പിന്നെ ഉം പിന്നെ എളാപ്പാന്റെ പറഞ്ഞ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ ഉണ്ട് ഇപ്രാവശ്യം മഴ കുറവാണല്ലോ
ആഹ്
ചിലപ്പോൾ അതുകൊണ്ട ഇരിക്കും നല്ല രസംണ്ടായിരുന്നു ചക്കാ എന്ന് പറഞ്ഞിക്ക് അപ്പൊ ഒന്ന് പറിച്ച് നോക്കണം വപ്പിക്കണംന്നുണ്ട്
ആഹ്
പറ മൂത്ത് പറിച്ച് മൂറിച്ച് വെച്ചാല് വേ പക്കുവല്ലോ ആഹ് ആളം ഉം അതെ അതെ ഉം പിന്നെ വേറെന്തൊക്കെയാ
പിന്നെ എന്തൊക്കെയാ
അത്രായത്തിനൊക്കെണീക്കൂല്ലേ ഞാൻ അപ്പ തിങ്കളാഴ്ച പോവും ഞായറാഴ്ച തിങ്കാഴ്ച പോവും ഓ ആഹ് കൊറെേ ഈസായി വന്നിട്ട് കൊറെ ഈസായി
ആഹ് ആഹ് കല്യാണം കയ്ഞ്ട്ട് കൊറയോ
ആഹ് അഞ്ചു വർഷായി
ഓഹ് ഹസ്ബന്റിന് എന്താ ജോലി
മദ്റസേലാണ്
ആഹ്
ഉം പിന്ന
പിന്ന ആഹ് നാട്ടിൽ തന്നെ ഉള്ള ആളാ
ഉം പിന്നെ എന്തൊക്കെയാ
എന്തേ ഇനി അത്തായത്തിനൊക്കെ എന്തായിരുന്നു
ഞാന് എണീച്ചില്ല ഇവിട ആഹ് ആങ്ങളേം ആങ്ങളേടെ ഓളുമൊക്കെ എണീച്ചിക്ക് ഞാനൊന്നും എനീച്ചുണ്ടായില്ല ഈ മസാല ച്ചോറായിട്ട ഇണ്ടാക്കിയത്
ആഹ്
ഉം ഇങ്ങള് എന്താണ്ടാക്കിയത്
ഞാൻ ദോശ ഉണ്ടാക്കി
ഏഹ് ഞാൻ പിന്നെ എണീക്കില്ല ഞാനങ്ങനെ എണീക്കലില്ല
ഏഹ്
ആ ഒരു സമയത്ത് എണീച്ച ചോറൊക്ക ആഹ് അതെ ഇന്നലെ നമ്മള് നോറ്റതാണ് ഉം ആഹ് ആ സമയത്ത് എണീച്ചു ചോറ് തിന്നാനൊരു സുഖം ഉണ്ടാവൂല
അഹ് എന്നാലും എന്തേലും ഒന്ന് കഴി
എന്തെങ്കിലും ഞാൻ ശീലായത് ഞമ്മളങ്ങനെ അത്താഴത്തിന് ഞാനൊന്നും അ
അങ്ങനെ പറയുന്നെ കേക്കാം ചെലോര് തീരെ എനീ ക്കൂല പക്ഷെ എനിക്ക് കയ്യുലട്ടോ കയ്യൂലാന്ന് അങ്ങനെ ചിന്തി അങ്ങന നോക്കിയില്ല കയ്യോ അഥവാ കുടുങ്ങി പോയാലോന്ന് വിചാരിച്ച്
ഞമ്മള ഒറക്കൊക്കെ പോയ് പോവൊന്ന് പേടിച്ചിട്ട് അങ്ങനെ എണീക്കൂല പിന്നെ സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോ എണീക്കും നിസ് ക്കാരം കഴിഞ്ഞിട്ട് കെടക്കും നോമ്പിനു ഞാനായിരുന്നു ആഹ് നോമ്പിനൊന്നും അങ്ങനെ ഞാന് അത്താഴത്തിന് ചെലപ്പോ ചെലപ്പോ ഒരാഗ്രഹം ഇഷ്ടപ്പെട്ട എന്തെങ്കിലൊ ക്കെ ഒണ്ടെങ്കില് എണീച്ച് കഴിക്കണംന്ന് എന്നിട്ട് എണീച്ച് കഴിക്കും രാത്രി നല്ലോണം വെള്ളൊക്ക കുടിക്കൊ അങ്ങനെ കഴിക്കാൻ നോമ്പ് തൊറക്ക്മ്പ കഴി ഇശാ കഴിഞ്ഞിട്ടെക്ക എന്തേലും കഴിച്ച് കഴിഞ്ഞാ പിന്നെ നല്ലം വെള്ളം കുടി
ആഹ് ആഹ്
ഉം പിന്നെ അങ്ങനെ വെശക്കൊന്നുല്ല പിന്നെ വെയിലാണെങ്കിൽ പിന്നെ എത്ര വെള്ളം കുടിച്ചാലും എത്ര തിന്നാലും ക്ഷീണം എന്തായാലും ഉണ്ടാവും മ്ഹ്
പിന്ന നിങ്ങള് ഇപ്പ ഇതില് ദോശ ഉണ്ടാക്കിയതാ
ഭഷണം ഉണ്ടാക്കി ഞാന്
എന്തെങ്കിലും അത്താഴത്തിനു കഴിക്കേണ്ടി വരൂല്ലേ
ആഹ് എന്ക്ക് എന്തേലും തിന്നണം അല്ലാതെ എനിക്ക് കയ്യൂല
ഏഹ് അതോ ചെലർക്ക് അങ്ങനാ കഴിച്ചീല്ലെങ്കില് നോമ്പ് തൊറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരി
ആഹ് ബുദ്ധിമുട്ടാണ് ഞാൻ ഇതു വരെയായിട്ട് അങ്ങനെ തിന്നാതെ നിന്നോക്കി ട്ടില്യ ഞാൻ എന്തേലൊക്കെ ആയിട്ട് എണീച്ചു കഴിക്കും
അതെ അത് ഇവിടെ
എന്നാലും രാവിലെ ചായക്കടി വേണ്ടേ അപ്പ അയിന്റെ കൂട്ടത്തില് അവർക്ക് വേണ്ടി ചുടും അങ്ങനെ
ഉം പിന്നെ എന്തൊക്കെ ഇന്നലെ എന്തെന്ന് നോമ്പർക്കാൻ ഉണ്ടാക്കിയേ
ഇന്നലെ ഓട്ടട
ക്കറിയോ
ഓട്ടടറിയില്ലേ
ആ ഓട്ടട അറിയൊ ഇവിടെണ്ടക്കൂ ചെലർക്ക് ഓട്ടടാന്ന് പറഞ്ഞാ അറിയീല
അറിയില്ല അതൊണ്ടാ ചോ ചോയിച്ചെ അത് കൊറ ആയി ണ്ടാക്കി ട്ടെ ദോശ ശരിയാവിണില്ല എത്ര ചുട്ടിട്ടും അപ്പൊ ഞാൻ ഓട്ടട ആണ്ട് ഉണ്ടാക്കി
ഏ ഇങ്ങളെങ്ങനെ ഗ്യാസ്മ്മലാ ണ്ടാക്ക
ഓട്ടട അടുപ്പത്ത ണ്ടാക്ക
ഉം യല്ലെ ചെലെൾക്കാര് അടുപ്പത്ത് മറ്റേ വെള്ളപ്പത്തിന്റെ ചട്ടില്ലേ സീ ഫ്രൈ പാൻ വെള്ളപ്പത്തിന്റെ ആ അയിൽ ഇണ്ടാക്കുന്നൊക്കെ കണ്ടക്ക് ഞാന് ഇൻസ്റ്റയിലൊക്കെ കണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു വട്ടം ഇണ്ടാക്കിയൊക്കണം അയില് അതാ ഒന്നുമ്പ്കൂടെ നല്ല നന്നായിട്ട് കിട്ടുന്ന്നൊക്കെ പറിണേട്ട്
ഏ ഇന്ക്കറില ന്നാല്
ന്നാ ഞാൻ വിളിക്കാട്ടോ
ആ ഓക്കേ ന്നാ
ആ ശരി